ക്ന്നു ണ്ടോ
ഹലോ
ആഹ് പറയൂ കേൾക്കുന്നില്ലേ കേൾക്കുന്നില്ലേ
ആഹ് കേൾക്കിണ്ട്
ഓക്കെ എവിടെ ഇപ്പൊ നിലവിലുള്ളത്
നിലവിലെ വീട്ടിൽ തന്നെയാണ് ആഹ് വീ - ഇവിടെത്തന്നെയാണ് ഇവിട എപ്പ കേക്കിണ്ട്
ആ ഓക്കെ ഇപ്പോ പടത്തൊക്കെ കഴിഞ്ഞോ ങ്ങളത്
ആഹ് പടുതോക്കെ കഴിഞ്ഞ് സ്കൂൾ ജീവിതമൊക്ക കഴിഞ്ഞ് അപ്പ ഉ കല്യാണം കഴിഞ്ഞിരിക്ക
അതെയ ഓക്കെ നിങ്ങള് സ്കൂളിൽ ഇതുവരെ പോയി
സ്കൂളിലെ കോളേജിലൊക്കെ പോയിട്ടുണ്ട് രണ്ട് വർഷം
അതെയ പിന്നെ നിലവിലെ എന്താ പറയുക സ്കൂൾ ജീതം എന്ന് പറഞ്ഞ സ്കൂളില് കാര്യം പറഞ്ഞപ്പോഴാണ് സ്കൂൾ ജീവിതൊക്കെ ലൈഫ് മാണ് മറ്റേ ഇപ്പോ ഈ ല്യാണം കഴിഞ്ഞിട്ട് സസ്കൂളിൽ ജീവിതം രണ്ടും രണ്ടന്നെയാണ് എന്തായാലും അതൊക്കെ അന്നത്തെ കാലത്ത് ഇ നമുക്ക് പോവാൻ മടിള്ളൊരു കാര്യം ഇപ്പോത്തെ കാലത്ത് അത് മടിില്ലാത്തൊരു കാര്യമാണ് കാരണം അന്നന്ന് പറഞ്ഞാ അത് ഇപ്പൊ സ്കൂളിലേക്ക് പോവാന്നൊക്കെ പറഞ്ഞാൽ എല്ലാർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമല്ലായിരുന്നു
ഭയങ്കര ബുദ്ധിമുട്ടല്ലോ ആ നല്ല ബുദ്ധിമുട്ട് ട്ട എന്നാ നോക്കെ ഒരു ദിവസം ലീവ് കിട്ടുന്നുണ്ടോ നോക്കി നിക്കായിരിക്കും എന്തെങ്കിലും ഭർത്താല ഉണ്ടോന്നോ മഴായിറ്റ വല്ല അവധി ഉണ്ടോന്നോ അങ്ങനെയൊക്കെ നോക്കി നട്ട ടൈം ആയിരുന്ന അല്ലേ അപ്പ അത ആാലേക്കും ഭയങ്കര സങ്കടം തോന്നും കാരണം അ നമുക്ക് നല്ലൊരു നമ്മ ലൈഫില് മറക്കാൻ പറ്റാത്തൊരു സമയന്ത സ്കൂൾ ചെയീവിതൊക്കെ ചേട്ടി നമ്മള് കൊറെ സ്കൂൾക്ക് പോവാാതിരിക്കാനുള്ള ചാൻസ് നോക്കക്കല്ല ഇപ്പൊ തോന്നുന്നു അന്നൊക്കെ പോയാ മതിയായിരുന്നു സ്കൂൾക്ക് സ്കൂൾ ജീവിതാണ് നല്ലത് ഇരിക്കുമ്പോ സ്കൂൾക്ക് പോവാൻ തോന്നും
തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് ശരിയാണ് നമ്മളൊക്കെ ഈ ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ്സ് ൊക്കെ ഒരു സ്കൂൾ എന്ന് പറഞ്ഞ ഒരു വെറപ്പില സംഭവിച്ച വെറപ്പ്ന്ന് പറഞ്ഞാൽ പോലീസ് ലീവ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു അന്നത്തെ കാലത്ത് ഈ നമ്മുടെ ഈ ഞങ്ങളുടെൊക്കെ നാട്ടിൽ ചെറിയ സ്കൂളന്ന പറയാ അതിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത ഒരു നരകത്തേക്ക് പോകുന്ന അവസ്ഥയന്ന് കാരണം അന്നൊക്കെന്ന് പറഞ്ഞ അാര്യങ്ങ അല്ലെങ്കിൽ പഠണം അങ്ങനെ രും ടീച്ചർമാർക്ക അത്രയും എന്താ പറയാ ഒരു ദേഷീയപഞ്ഞൊ ഒരു കാലഘട്ടംന്ന് പക്ഷെ ഇപ്പഴത്തെ കുട്ടികളെ സംബന്ധിച്ച് ച്ചിടത്തോളം അത് വളരെ സിമ്പിൾ ആണ് കാരണം അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് കുട്ടികളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടന്ന് ഓരോ ടീച്ചർമാരെ വർത്ത ചെയുന്നു അല്ലെങ്കിൽ അവരുടെ ക്ലാസ് ആസന്തകൾ കാണാ കഴിയും
ആഹ ഇപ്പത്തെ കുട്ടികൾക്കൊന്നും സ്കൂൾക്ക് പോവാൻ തീരെ മടിയില്ല കാരണം അവർക്ക് സ്കൂൾ ഇല്ലാതിരിക്കുന്നതാണ് സങ്കടം സ്കൂളൊക്കെ ചേർത്തിയാ ഭയര താല്പര്യമാണ് സ്കൂളക്ക പോകാനാന് കാരണംന്താ ടീച്ചേഴസൊക്കെ അത്രയും കമ്പിനിയായിട്ട് സംസാരിക്കണേ പിന്നെ കളിക്കാനുള്ള ടൈമ ഒക്കെ അധികം കൊടുക്കുക ഇപ്പൊ ടി വി കാളെ നല്ല കമ്പ ഞാൻ ടീച്ചേഴസ് ഒക്കെ കൂട്ടുകാരെ പോലെെയെ ഇത്തെ കുട്ടികൾക്കും തീരെ മടിതോണല്ലോ സ്കൂൾ പോവാന് ഞമ്മളൊക്കെ പഠിക്കുമ്പോ അങ്ങനെയല്ലല്ലോ പിന്നീ ലാസ്റ്റ് ടൈമ ഒക്ക എത്തിയപ്പോഴാണ് കോളേജ് ആടൈമിക്കൊക്കെയാണ് പിന്നീ ഒരു സ്കൂൾക്ക് പോവാൻ താല്പര്യവും കോളേജ ഇങ്ങനെ പോകുമ്പോ ഒരു അരച്ച കൊടുക്കുന്ന ടൈമ എന്നൊക്കെല്ല തോന്നിയിുന്നത് ഫസ്റ്റ് ടൈ്പോൾ തീരെ ഇഷ്ടന്നാ എൻന്റെറെ ആദ്യൊന്നും
അതെ അതെ അതെ ആന്ത സംഭവം വെച്ചാൽ ഇപ്പത്തെ കുട്ടികളെ ടീച്ചർമാർ നോക്കുന്നത് അങ്ങനെയാണ് മറ്റേത്ന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര നമ്മളൊക്കെ ചെല്ലുമ്പ പറഞ്ഞു കഴിഞ്ഞാല് ഹോം വർക്ക്ിട്ടില്ലെങ്ക അന്ന് ഫുള്ള് നീച്ചിക്കേണ്ടി വരും അതുപോലെ തന്നെ എഴുതിട്ടില്ലെങ്കിൽ അതിനും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു പിന്നെ ക്ലാസ്സ് അത്രയും സ്ട്രിക് ാണ് മാഷന്മാരൊക്കെ പേടിയാണ് ഇപ്പ എന്ന് പറഞ്ഞാൽ വടിന്ന് പറഞ്ഞ സമ്പ്രദായം ഇപ്പ നിലവിലുള്ള പക്ഷെഈ വടി ഇല്ലാത്ത കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് ഒരുപാട് ഇപ്പോ നടക്കുന്നുണ്ടേന്ന അത് വേറെ കാര്യം പിന്നെ കുട്ടികളൊക്കെ
ൻ അത്ര തന്നെ എഡ്യൂക്കേഷൻ കിട്ടുന്നില്ലനെ പഠിക്കാൻ വളരെ പിന്നിക്കൻ എനക്ക്ിപ്പ കളിയല്ലേ വല്ല ട ജസ്ന് അടിയോ അങ്ങനെയൊന്നും കിട്ടില്ലോ ഓവർക്കും ചെയ്യാതെ പോയന്നൊരു പ്രശ്നമല്ലോ അപ്പൊ വീട്ടിൽന്നൊക്കെ പുസ്തകം എടുക്കാനോ അതിനൊക്കെ ഉള്ളരു മടിുണ്ട് ഇപ്പതാ കുട്ടികൾക്ക് പിന്നെ പഠിക്കാനുണ്ട തന്നെ നഞമ്മക്ക് അഞ്ചാം ക്ലാസ് ൊക്കെ കിട്ടണ ഇപ്പൊ ഒരു പത്ത് കത്തെ കുട്ടിക്ക് കിട്ടില്ലന്ന് തോന്നുന്നു കാരണം വേണമെങ്കിൽ പഠിച്ചാൽ മതിന്നുള്ളരു സമ്പ്രദായം അല്ലേ അടന്നും കിട്ടാത്തതൊണ്ട് ടീച്ചേഴ്സ് ചീത പററിയില്ല തല്ലൂല്ല പിന്നെ വേണെങ്കി പഠിച്ചാ മതിന്നാല്ലോ
അതെ അതെ അതെന്താ സംഭവംന്ന് വച്ച കഴിഞ്ഞാല് നിലവില് നമുക്ക് ഇപ്പത്തെ കുട്ടികൾക്ക്ന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികൾക്ക് അവരുടെ മെന്റാലിറ്റി വളരെ ഒരു വ്യത്യതമാണ് നമ്മള് അന്ന്ന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കരമായിട്ടുള്ളര് എ എന്താ പറയാ അങ്ങനെ കുട്ടികളെ കിട്ടാത്ത സ്കൂളുകളി ഇപ്പൊ കുട്ടികളെ കിട്ടാനില്ല കാരണം ഓരോ സ്കൂളുകളും ഒരുപാട് സ്കൂളുകളാണ് ഒരുപാട് ടീച്ചേഴ്സ് ഒരുപാട് സ്കൂള് പ്രൈവറ്റ് ആയിക്കോട്ടെ ഗവൺമെന്റ് ആയിക്കോട്ടെ അവിടക്കൊന്ന് കുട്ടികളേകി കിട്ടാത്തൊരു സാഹചര്യം ഇപ്പൊ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെെ കിട്ടാൻ വേണ്ടിട്ട് അവര് മാക്സിമംഈ ഈ അടിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കുട്ടികളോട് നല്ല രീതിൽ പെരുമാറി അങ്ങനെയൊക്കൊ ഒരു സാഹചര്യം പിന്നെ ഇപ്പഴത്തെ കുട്ടികള് തന്നെ ഒന്ന് പറഞ്ഞ അടുത്തേന് അവര്അ ചെയ്യണ കാര്യങ്ങള് വളരെ നമുക്കൊന്നും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ്
ഉഉം ഇപ്പൊ ഭയങ്കര ദേഷ്യം അധികാണ് കുട്ടികൾക്ക് ദേഷ്യവും വാശികൂടുതലാണ് അവര് ഇപ്പൊ പി ധാരാളം സ്കൂളുകളും ഉണ്ടല്ലോ ചെറിയ നാല വര ആായിട്ടുള്ള ചെറിയ പ്രീ പ്രൈമറി സ്കൂളുകളും ഇംഗ്ലീഷ് മീഡിയങ്ങളും ഗവൺമെന്റി അല്ലാതെ തന്നെ ധാരാളം സ്കൂളുകള്ണ്ട്
അതെ അതെ തീർച്ചയായിട്ടും അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് ഇപ്പോ എന്ന് പറഞ്ഞ കഴിഞ്ഞാല് കുട്ടികൾ എന്താറിയോ ഇപ്പൊ വീട്ടിൽന്ന് വയക്ക് പറഞ്ഞ ഇപ്പ ഞങ്ങളുടെ നാട്ടില്ല് ഇപ്പോ ഒരു സംഭവം ഉണ്ടായി ഇപ്പോഴത്തെ ഒരു മൂന്ന് വിദ്യാർത്ഥികള് ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് അവരെ കാണാ ഒര് വിഷയഇണ്ടായി അത് എന്താ സംഭവ എന്ന് വെച്ച് കഴിഞ്ഞാല് വീട്ടില് അവരെന്തോ പ്രശ്ണ അത് കോയസ്കൂളിന്ന് എന്തൊക്കെ പ്രശ് യിട്ട് അവര് ലഹരി എന്തോ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് അവര് വീട്ടുകേരും അതുപോലെതന്നെ സ്കൂ സ്കൂളന്ന് പുറത്താക്കുകയുംവീട്ടി കുട്ടേര് കൊണ്ടുവന്നാലേ സ്കൂളിൽ കേയറാൻ പറ്റുള്ളൂ എന്നൊരു സാഹചര്യം വന്നപ്പോ അവരെന്താ ചെയ്തെന്ന് വെച്ച കഴിഞ്ഞാല് അവര് അന്നത്തെ ദിവസം വീട്ടില് കയറാതെ എ ഇ അവരുടെ കൂട്ടുകാർമാരുടെ നാട അത അവരുടെ കൂട്ടുകാർമാടെ നാടന്ന് അറിമ്പോ നമ്മുടെ നാടാണ് അപ്പൊ അവിടെ വന്നിട്ട് ഇവരെകി കിട്ടാതെ അവിടെ മദ്രസയ്ക്ക് പോയിട്ട് നിന്നിട്ടുണ്ട് നാട്ടില ഒരു പത്ത് പത്ത് മണി ഒമ്പത് മണിരെ ആളുകളൊക്കെ വെറ്റത് പത്താം ക്ലാസ് വിദ്യർത്ഥികളല്ലേ അത്യാവശ്യം ഒരു അറിവും കാര്യങ്ങളൊക്കെഇൻ വിദ്യാർത്ഥികളല്ലേച്ചിട്ടാരുംമൈൻഡ് ചെയ്തില്ല ഒരു പത്ത് മണി കഴിഞ്ഞപ്പോ ഇത് ആ കു കുട്ടികള് വീട്ടേക്ക് വരാതോണ്ട് ആകെ പ്രശ്നആയി നാട്ടിലുള്ള മൊഴി യുവൻ ആളുകളും അവർ തെരഞ്ഞിട്ട് നടക്കണ ഒരുസ സമ്പ്രദായം ഇപ്പ നിലവില് ഒര് സ സംഭവം ഉണ്ടായി അപ്പൊ അതൊക്കെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒന്നും തോന്നും പറഞ്ഞാലും മനസ്സിലാവില്ല അതല്ലേ അവരെ തല്ലാൻ പറ്റില്ല തച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യ അങ്ങനെ അപ്പ അന്നത്തെ ദിവസം അല്ലെങ്കിൽ അവരെകാണാതെ അവരുടെമാതാപിതാക്കൾക്ക് പിന്നെ വിഷമം അല്ലെങ്കിൽ വ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാഅരില് പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഒരുപാടുണ്ട് ഉഹ് അത് ഒന്നാമത്തൊരു കാര്യമാണ്
മ്മ് ഇപ്പത്തെ കുട്ടികളോട് അധികം അങ്ങിട്ട് വാശിഷേക്കില്ല് പിന്നെ അതിലേറെ വാശിയ അവരിക്ക് ഇങ്ങട്ട് പിന്നെ സ്കൂൾക്ക് പോവില്ല അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ അവരെ എടുക്ക
അതെ തീർച്ചയായി ട്ടും അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ഈ കുട്ടികള് ഒന്നാമത് അവർക്ക് അങ്ങനെ വളർത്തി കൊണ്ടാണ് നമ്മുടെയൊക്കെ വളർത്തിന്ന് പറഞ്ഞ്കഴിഞ്ഞാ അന്നത്തെ കാര്യം വേണ്ടാത്ത ചെയ്ത അടി കിട്ടും നിർബന്ധായിട്ടും ഉമ്മാൻ്റെട്ത്തും ഉപ്പാൻ്റെട്ത്തും അടി കിട്ടും. ഇപ്പത്തെ മാതാപിതാക്ക ക്കൾ സത്യം പറഞ്ഞ വടിയെടുക്കുന്നില്ല പൊതുവെ ഉമ്മാര് വടിയെടുക്കാൻ നിക്കുമെങ്കിലും അവ അവര്ടെ ഇപ്പാര് ര് അവരെ വടി എടുക്കാൻ അയ്പ്പിക്കില്ല അല്ലെ ആര് ഉമ്മുമ്മ ഉപ്പുപ്പാ അയ്‌ന്റെഅ ആ ലെവലി അവരെങ്ങനെ വഷള വഷളാക്കാന്ന്പറഞ്ഞ് കഴിഞ്ഞാ അത്രിം കുട്ടികൾ അത്രിം ഇഷ്ടപ്പെട്ട് വളർത്തിയോണ്ടാണ് ഇങ്ങനത്തെ സംഭവ ക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കണേ തീർച്ചയായി ട്ടും ഈയൊര് കാലഘട്ടംന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുട്ടികൾ നമ്മള് പറഞ്ഞ കേൾക്കാത്തൊരവസ്ഥ ത്തക്കെ ഇപ്പത്തെ കാലത്ത് ഇനി വര്ണ തലമുറ എന്തായാലും അങ്ങൻ ത്തെ ഒരു കാലഘട്ടത്തിൽക്ക് മാറി പിന്നെ എന്താച്ചഴിഞ്ഞാൽ ഇപ്പ സ്കൂളിൽ പോണെന് ഇപ്പോ നമ്മള് ക്കൊന്നും മൊബൈൽ ഫോണും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടത്താണ് പോയത്. ഇപ്പ അങ്ങനെല്ല ഈ ഒന്നാം ക്ലാസ് മുതലെന്നെ മുബൈ ൽ ഫോണ്ല് ആണ് ഇപ്പൊ അവർക്ക് പ്രത്യേകിച്ച് ഗ്രൂ പ്പായിട്ട് സംസാരിക്കാൻ അങ്ങനെ ഒരു കാലഘട്ടം അങ്ങനെ വേറൊര് കാലഘട്ടായി മാറിട്ട്
ആ ഫുൾ ഗ്രു ഫോണിലല്ലേ ഇപ്പം വാട്സപ്പ് ഗ്രൂപ്പിലായി റ്റ് എഴുതാൻ വിട്ടു കൊടുക്കാനും ഒക്കെ ഫോൺ ഇല്ലാത്തപ്പോ കുട്ടികൾക്ക് നിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. സ്കൂളിൽത്തെ എന്ത് കാര്യങ്ങളും ഗ്രൂപ്പിൽ എഴുതാ ഉള്ളതാണെങ്കിലും തന്നെ പിന്നെ കുട്ടികളായിട്ട്ല്ലെ ഗ്രൂപ്പ് അവരപ്പ അവ വേറൊരു ലോകത്താണ് നമ്മള് ച് ന്ന് നിന്നീന്ന പോലത്തെ സമയല്ല ഇപ്പം. പിന്നെ വീട്ടിന്ന് അടി അത് തീര ഗ്രാൻഡ് പാരൻസില്ല വീട്ടില് ണെ പിന്നെ നോക്കേ വേണ്ട അവർക്ക് തീരെ കുട്ടികളെ തല്ല്ണതോ ഇതൊന്നൊരു ഇഷ്ടല്ലാത്തൊരവസ്ഥയാണ്
അതെ താങ്കൾ പറയുന്നെൽ യോജിക്കുന്നുണ്ട് എന്താ ച്ചയ്ഞ്ഞാല് ഇപ്പം ന്ന് പറഞ്ഞ് കഴിഞ്ഞാല് കുട്ടികൾ ഫോണിന്റെ കാര്യം പറഞ്ഞല്ലോ ഈ ഫോണിന്റെ കാര്യം തന്നെ ഉപയോഗം തന്നെ വളരെ എന്താ പറയാ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം കുട്ടികള് തൊണ്ണൂറ് ശതമാനം കുട്ടികളും ഈ ഫോണിലൊരു ഉപയോഗം തന്നെ കടന്നു പോകുന്ന ഒരു കാര്യം നമ്മള് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ അവര് ചാറ്റിങ്ങായിട്ടോ ഇതായിട്ടോ അങ്ങനെ ഗ്രൂപ്പ്ന്നായിട്ടോ അങ്ങനെ അതൊന്നും ഒരു ലിമിറ്റ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങള് ഇപ്പത്തെ കാലത്ത് സംഭ വിക്കുന്നുണ്ട് നമ്മള് കണ്ടുകൊണ്ടിരിക്ണ കാര്യങ്ങളാണ് എന്നിരുന്നാലും നമുക്ക് ഇതിനെ കുറിച്ച് പറയണന്ന് വെച്ചഴിഞ്ഞാല് ഫോണിലെ ഉപയോഗം കൊണ്ട് ഇപ്പോ നമുക്ക് ആ കൊറോണ വസ്ഥ കാലത്തൊക്കെ കുട്ടികൾക്ക് പഠിക്കാനും അതിനൊക്കെ കഴിഞ്ഞ് അതും നമ്മുടെ കാലത്ത് നിന്നും അന്നൊക്കെ ഇങ്ങനത്തെ സംഭവം ഉണ്ടായിരിക്കണങ്കിൽ ഒരുപാ ടാളുകളുടെ വിദ്യാഭ്യാസം മുടങ്ങി പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. കാരണം അന്നൊന്നും ഇത്രയും മൊബൈൽ ഫോണും കാര്യങ്ങളും അല്ലെങ്കിൽ യൂട്യൂബ് ചാനലും അങ്ങനത്തതും കാര്യങ്ങളൊന്നും ഈ മുന്നിട്ടിട്ട്ണ്ട യിരുന്നില്ല ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല ഈ ഒരു സമ്പ്രദായം ഉണ്ടായത് കൊണ്ട് തന്നെ അത് എത്രയോ ആളുകൾക്ക് ഇത്തിരി കുട്ടികൾക്കത് വളരെ ഉപകാരപ്രദമായൊരു കാര്യം തന്നെയാണ് അത് നമുക്ക് ഇട് ത്ത് പറയണ്ട ഒരു കാര്യാണ്
അതൊക്കെ എന്നാലും ഇപ്പത്തെ കുട്ടികൾക്ക് അന്നത്തെ കാലം ഫോണ് ഇണ്ടാവണ്ട കൊറോണ സമയത്ത് കു വിദ്യാഭ്യാസത്തിനൊക്കെ നല്ലത് കിട്ടീനി. അല്ലെങ്കിൽ പിന്നെ വിദ്യാഭ്യാസം അവ്ടെ വച്ച് നിന്നിരുന്നു അതൊക്കെ ശരി ക്ഷെ ഇപ്പത്തെ സാഹചര്യത്തില് കു ട്ടിയോൾക്ക് ഫോണിന്റെ ഉപയോഗം വളരെ കൂടുതലാണ്. ഈ സ്കൂൾനന്നെ ടീച്ചേഴ്സ് ഇപ്പ തന്നെ ഫോ ൺല് വിടാ അതൊക്കെ ശരിക്ക് ഇല്ലാതാക്കണം. ആ ഒര് സമയത്ത് തുടങ്ങിയതാണ് അതിപ്പഴും തന്നെ ഇങ്ങനെ നിലനിന്ന് പോവ വാണ്
അതെ അതെ താങ്കൾ പറഞ്ഞത് വളരെ കറക്റ്റ്ാണ് എന്തായാലും സംഭവം വെച്ച കഴിഞ്ഞാൽ സ്കൂൾ ജീവിതം എന്ന് പറഞ്ഞാൽ ഇ ഇപാവശ്യത്തിൽ അന്നേം കാലഘട്ടം രണ്ടും രണ്ടാണ് അത എടുത്ത പറയേണ്ട കാര്യമാണ് അന്നത്തെ കാലത്ത്ന്ന് പറ കഞ്ഞാല് ഇങ്ങനത്തെ മെത്തേഡും കാര്യങ്ങളൊ ഒന്നും ഉണ്ടല്ല സ്കൂളിൽന്ന് ഹോംവക്ക് വീട്ടിലന്ന് ചെയ്യ അന്നൊന്ന് പാരന്റ്സ സഹ അല്ലെങ്ക മാതാപിതാക്കൾക്ക് സഹായിക്കുള്ള ഒരു അവരംൊന്ന ഉണ്ടായില്ല തീർച്ചയായിട്ടും അതിനെ കുറിച്ച് പറയാന ഒരുപാട് പറയുണ്ട് നമുക്ക് ഇതിനെ കുുറിച്ച് സംസാരിക്കാൻ പിന്നീട് വിളിക്കാം കേട്ടോ
ആയിക്കട്ട ക്കേഷ
ശരി എന്നാൽ